ഇട്ക്കണില്ലേ.
ആഹ് കേൾക്ണ്ട് എവിടെ ബ്രോ വിവരങ്ങളൊന്നുല്ലല്ലോ എന്താ പാട്?
ഞമ്മവിടെ ഒരു വാത്ത്ക്കൂടിങ്ങനെ വലിച്ചരിച്ചു പോകുന്നു.
അങ്ങനര്ച്ചരിച് പോണതാണ് ഇപ്പ നല്ലത് ഇപ്പത്തെ ഈ ഓരോക്കെ വാർത്തകളൊന്ന് കേട്ടാലേ. ലോകം മൊത്തം യുദ്ധല്ലേ ഉം അമേരിക്ക ഇറാന് ഫലസ് ത്തീനീ ഇസ്രായേല് ഉം എന്തൊ
ഇന്ന് ഇന്ത്യ വിടാൻ വിചാരിച്ച യുദ്ധ യുദ്ധഭീതിയാണ് ഇന്ത്യ വിടാനുള്ള മൈൻഡ് സെറ്റ് ഇന്നില്ല
പിന്നെ നമ്മളിപ്പോ നമ്മള് മലയാളികളൊക്കെ അധികം പോലോ മിഡിൽ ഈസ്റ്റൊക്കെയാണ് ഇപ്പൊ അവിടൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എപ്പളാ മിസെല് വന്ന് ഇതാന്ന് പറയൻ പറ്റുല്ല ആഹ് കൊലത്തിലല്ലെ കാര്യങ്ങൾ ഉള്ളത്
ആഹ് ശരിയാണ്
ഉം എന്ത് വിശ്വസവച്ചിട്ട അപ്പ നമ്മൾവിടക്ക പോവാ എല്ലാം രാജ്യങ്ങളും അങ്ങോട്ടുംങ്ങട്ട് യുദ്ധത്തിലാണ്
ഒരു ഭയാചന ഭയാനക അന്തരീക്ഷം അല്ലേ
അതെ വീട്ടിലിരിക്കുക അതന്നെ ഏറ്റവും നല്ല കാര്യം ഏഹേ അയിൻ്റെ മുകളുകളിലൊന്നും ഇല്ല
ഫാമിലിന്ന് പോയലൊക്കെ പേടിയണിനെ ഉണ്ടാവുമ്പോള് യുദ്ധത്തിലൊക്കെക നമ്മള് ഫാമിലി കുറെ ആൾക്കായിട്ട പോയാലും ഉണ്ടാവനും ഇങ്ങൾക്ക് പട്ടികളാ അറിയില്ലേ ഏഹ് ഇ നമ്മളക്കലും പോയ കാര്യമായിട്ട് ഒളിക്കൽ ഒളിയും പരിപാടിയും ഒന്നും ഇല്ല അവിടെരു
അതെ ഞാൻ പറയട്ടെ ഈ യു യുദ്ധം എന്നക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം അവശേഷിപ്പിക്കണം എന്താണ് ഇവിടെ മനുഷന്മാർ ശെരിക്ക് പരാജയപ്പെടാണ് ഈ ജയിച്ചവരടക്കം ഇവിടെ പരാജയപ്പെടാണ് ഏഹ് കാരണം ആര് ജയിച്ചാലും ഏഹ് ഇതും കുറെ ജീവനുകളുടെ മേലിലാണ് ഈ വിജയങ്ങളൊക്കെ ഉണ്ടാക്കപ്പെടുന്നത് അതായത് കുറെ ജീവനവിടെ നഷ്ടപ്പെടുകയാണ് അത് ജയിച്ച ജയിച്ചോരെ സൈഡിലാണെങ്കിലും തോറ്റോരെ സൈഡിലാണെന്നുണ്ടെങ്കിലും ഈ ഓരോ ആൾക്കാർക്കും എത്ര എത്ര പ്രതീക്ഷകൾ ഉണ്ടാവും എത്ര സ്വപ്നങ്ങൾ ഉണ്ടാവും എന്തൊക്കെയാ ചെയ്യണന്ന് വിചാരിച്ചിട്ടുണ്ടോ പക്ഷേ ഈ യുദ്ധം എന്താണ് തകർ തകർത്ത അറിയാണ് എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർത്തറിയയാണ് ഏഹ് ഇങ്ങനെ യുദ്ധം ചെയ്തിട്ട് എന്താണ് മനുഷ്യൻ നേടാൻ പോണത് അങ്ങനെ നേടുന്ന വിജയങ്ങൾ കൊണ്ട് എന്ത് മെസേജ് ആണ് ഓര് ബാക്കുള്ളവർക്ക് നൽകുന്നത് ഏഹ്
ഉം അവര് യുദ്ധം ചെയ്യണെ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കും ഉപയോഗം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചട്ടാണ് യുദ്ധം ചെയ്യുന്നത്
അതന്നെ അല്ല ഇതൊക്കെ എന്താ പറയാ ഇതൊക്കൊരു അഹങ്കാരം അല്ലെങ്കിൽ ഞമ്മള് ആണ് ഏറ്റവും വലിയവര് നമ്മളെ സുപ്രീം ഇപ്പൊ ഒരു അമേരിക്ക ഒക്കെ ചെയ്യണന്ന് വെച്ചൽ നമ്മളാണ് സുപ്രീം എന്നുള്ളത് എല്ലാരും ബോധ്യപ്പെടുത്തണം എല്ലാരും ഞമ്മള് പറയണ ഇതിൽ നിൽക്കണം ഏഹ് ആഹ് ഒറ്റ വേണ്ടലാണ് അമേരിക്ക ഒക്കെ യുദ്ധം ചെയ്യുന്നത് ഏഹ് അവർക്ക് ചെറിയ ഈ കാരണൊക്കെ മതി യുദ്ധം ചെയ്യാന് ഇപ്പോ എണ്ണ കിട്ടി കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ അതിന് യുദ്ധം ചെയ്യും മിസേലും ഇടും ഏഹ്
ഈ യുദ്ധം ചെയ്യണത് നമ്മള് ഒരു രാജ്യം കീഴടക്കാനാണെങ്കിൽ പിന്നെ അവരാജ്യം നമ്മളെ കീഴിൽ വരും എന്നുള്ളരു പോസ്റ്റിട്ടുണ്ട് വിചാരിക്കാം അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളൊക്കൊണെങ്കിൽ ഞമ്മളെ നാടിനെ ചെർത് ത്തു നിൽക്കാനാണെന്ന് അങ്ങനെ വിചാരിക്കാം പക്ഷെ ഈ അമേരിക്ക ഒന്ന് ചെയ്യുന്ന കാര്യം വെറും തൊട്ടിത്തരണേ
എല്ല ഇത് ഒരുപ്പ എന്ത അറിയോ പേരി അമേരിക്കയിലേക്ക് ഒന്നാമത് ഈ ആയുധങ്ങളൊക്കെ സുലഭണ് അതായത് കുട്ടികൾ ആർക്കും വേണെങ്കിലും ഗൻസ് വാങ്ങാം എന്തും ചെയ്യാം അതുകൊണ്ട് ഇവിടെ അക്രമങ്ങളും കൂടുതലാണ് ഈ ആയുധങ്ങൾ കുറെള്ളതുകൊണ്ട് ഇവർക്ക് അറിയില്ല ഇ ഇങ്ങന എടുത്ത് വച്ചിട്ട് കാര്യല്ലല്ലോ നമുക്ക് എവിടേലൊക്കെ പ്രയോഗിക്കാണല്ലോ വെച്ചിട്ടാണ് യുദ്ധം ചെയ്യണന്ന് വരെ ഉനക്ക് തോന്നി തുടങ്ങി കാരണം സില്ലി സില്ലി റീസൺസിനാണ് ഈ യുദ്ധം ചെയ്യണത് ഏയ് ലൈസൻസ് വേണം പക്ഷെ അവിടെ സിംമ്പിൾ ആണ് അതായത് വലിയ പ്രോസ ജേസൊന്നുല്ല അതിപ്പോ വെടിവെക്കാൻ അറിയണന്നൊന്നില്ല. ഒരു പ് പ്രായപൂർത്തിയായി കഴിഞ്ഞാ തെന്നെ അയാൾക്ക് പൈസണ്ട്ന്നിണ്ടെങ്കിൽ വാങ്ങാം ന്നുള്ളതാണ് അവിടുത്തെ നിയമം. ഏഹ് ആഹ് അങ്ങനെ ആണ് അതുകൊണ്ട് ക്ലെച്ചെറത്ര ന്യൂസ് കേക്കുന്നു അമേരിക്കീല് സ്കൂളില്. എഹ് സ്കൂൾ സ്റ്റുഡന്റ് പോയിട്ട് ക്ലാസിലെ കുട്ടികളെ വെടിവെച്ച് കൊല്ല്ന്ന് ടീച്ചർമാരെ വെടിച്ച് കൊല്ല്ണ്. അങ്ങനെന്തൊക്കെയെ ന്യൂസുകള് ഡെയിലി കേക്കുന്ന്. ഏഹ് ഇപ്പൊ അമേരിക്ക തന്നെ എവിടുത്തെ ഗാനന്റെ പ്രസിഡന്റിനെ ഏതോരു പ്രസിഡന്റിന് തട്ടിക്കൊടുന്നുണ്ട് ഏത് ആ രാജ്യത്തിനെ ഞങ്ങളുടെ തങ്ങളുടെ കീഴിൽ കൊണ്ടരാൻ അവിടുത്തെ പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ടോയി. അപ്പൊ ഇത്രം അതിർ അവ് ന തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുല്ലെന്നുള്ള ലെവലിൽ അവരെത്തി. ഏഹ് ആഹ് അപ്പൊ യുദ്ധം ആഹ് അതായത് യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യാന്നൊക്കെ പറയുന്ന പരിപാടിണ്ട് ഏഹ്. അങ്ങൻത്തെ കേസാണ് നടന്നോണ്ടിരിക്ണ്. ഇപ്പൊ യുദ്ധത്തില് ഏഹ് എത്ര ജീവന നഷ്ടപ്പെടുന്നെ ഞാൻ ജിമ്മിയാണാപൊയി. ഇപ്പോരാൾ മരിച്ചഴിഞ്ഞാല് അയാൾ ഒരു കുടുംബത്തിലെ ആളായിരിക്കും. അയാൾക്കൊരു അമ്മ ഉണ്ടായിരിക്കും, അച്ഛനുണ്ടായിരിക്കും. മക്കളുണ്ടായിരിക്കും, പെങ്ങന്മാര്, സഹോരന്മാരുണ്ടാവും ഇപ്ങ്ങനെ എത്രാൾക്കാർ ഏഹ് ഇസ് ഫലസ്തീനിലെ കാര്യടുക്ക ഫലസ്തീന് ചെറുത്ത് നിൽ പ്പിന്റെ പ്രതീകാണ് ഫലസ്തീനെന്ന് പറഞ്ഞഴിഞ്ഞാൽ അവിടെ എത്ര ഈവനുകൾ ഇത് ഇതിനോടകം പോയിന്നറിയോ ഇപ്പൊന്നലത്തെ ന്യൂസ് കണ്ടു അവ്ട് ത്തെ ഫുട്ബോൾ ടീമിന്റെ ക്യാപറ്റനോ ഒരു ഏഹ് ദേശീയ ഫുട്ബോളിന്റെ ക്യാപ് റ്റെനെറ്റ മരണപ്പെട്ടു മിസൈലില് ഏഹ് അപ്പൊ ഇതാണ്. ഇസ്രായീലൊക്കെ നൽകുന്ന മെസ്സേജ് ന്ന് പറഞ്ഞഴിഞ്ഞാൽ എഹ് തങ്ങളുടെ ആ ഒരു അപ്രൊ നിലനിർത്താൻ ഇനി എത്ര ജീവനെടുത്താലും വേണ്ടില്ല എന്നുള്ള മെഷറ്ലേക്ക് പോയി. അതായത് മനുഷ്യത്വത്തിനവിടെ സ്ഥാനമില്ല. മനുഷ്യത്ക്കെ സെക്കൻ്റ്. ഇവിടെ ഞങ്ങളുടെ ഏഹ് അധികാരം സ്ഥാപിക്ക അതാണ് ഞങ്ങളെ ലക്ഷ്യം. അത് സ്ഥാപിക്കുന്നതിൽ ഇപ്പ കൊർ കൊറ്ച്ചാൾക്കാരുടെ ജീവം പോയലൊന്നും ഒരു വെലയില്ലാന്നുള്ളതാണ് അതായത് അവർക്ക് അവരുടെ ജീവിതവും അവരുടെ ആൾക്കാരു മാത്രാണ് ഇമ്പോർട്ടന്റ് ബാ ഉള്ളവർക്കൊരു മനുഷ്യൻ എന്നുള്ള പരിഗണന പോലും നൽകണില്ല.
ഉം പിന്നെപ്പോ ഒരാള് മരിക്കുമ്പോ അയാളാഗ്രഹത്തിന് അപ്പുറാവും. ഇപ്പൊ ഭാവി തലമുറയില്ലാതാക്കാൻ വാണ്ടീട്ട് കുട്ടികളെം സ്ത്രീകളെം കൊല്ലുണ ഒരു സാഹചര്യണ്ട്.
അത്
ആൺകുട്ടിയാളെ കൊല്ല, അതേപോലെ സ്ത്രീകളെ കൊല്ല ഇന്നാ പിന്നെ റീപ്രൊഡക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടീട്ട് അങ്ങനെ ഒരു സമൂഹത്തെ ന്തെ ഏഹ് മൊത്തത്തില് ഹത്യാണ് ആരാഹത്യ ചെയ്യാനുള്ള ഒരു പരിപാടിണ്ട്. അതൊക്കെ എത്ര ഭയാനകാണ് ആലോയിക്കുമ്പോ ആഹ്.
അതായത് ചെല വംശങ്ങളും വർഗ്ഗങ്ങളൊക്കെ ഈ ലോകത്ത്ന്ന് നീ ക്കം ചെയ്യാൻ വേണ്ടീട്ടുള്ള യുദ്ധങ്ങൾ ണ്ടാവുണ്ട്. അവിടെണ് നിങ്ങൾ ഈ പറഞ്ഞ പോലുള്ള കേസുകൾ ഉണ്ടാവ്ണെ. അതായത് ഇനിയൊരു തലമുറ ഇവിടെൺ ണ്ടാവരുത് ന്ന്ള്ള രീതീല് കുട്ടികളെ കൊല്ലാ അതായത് കുട്ടികളെ മാത്രം ഫോക്കസെയ്ത് കൊല്ലാ ഏഹ് സ്ത്രീകളെ കൊല്ലാ ഏഹ് അങ്ങനത്തെ ഇതൊക്കെ ഇണ്ടാവുന്നുണ്ട്. അപ്പോ അത് ന്നൊക്കെ പർഞ്ഞഴിഞ്ഞാൽ എന്താ ഒരു മനുഷ്യത്വം ഇല്ലാന്ന് മാത്രല്ല അതൊക്കെ വളരെ കട്ന്ന കൈയ്യാണ് എന്ത് എന്തടിസ്ഥാനത്തിലാണ് അത്തരം കാര്യങ്ങളൊ ക്കെ നടക്കുന്നുള്ളതാ. പക്ഷേ ഏറ്റവും വല്ല്യ സങ്കടകരമായാര്യം ഈ യുദ്ധങ്ങളൊന്നു നിർത്താനോ ഏഹ് ഇതൊക്കൊന്ന് മാറ്റാനോ ഉള്ളൊരു വഴി ഇല്ലാന്നുള്ളതാണ്. അതായത് യുദ്ധം ചെയ്യുന്നവർ യുദ്ധം ചെയ്തൊണ്ടേ ഇരിക്കാണ് ഏഹ് ഇങ്ങട്ട് കൊറേ ട്ടിടുന്നു അങ്ങിട്ട്ടുന്നു എഹ് അങ്ങനെ ആത്ങ്ങനെ തുടർന്നോണ്ടിരി
ഇനിപ്പോ പൊറം രാജ്യം തമ്മിലുള്ള വെ വ് വ് വുദ്ദൊഴിവാക്കിയ തന്നെ ഇപ്പൊ മതപരമായിട്ടാണ്ട് റോഹിഗ്യ മുസ്ലിങ്ങളൊക്കെ കണ്ടില്ലേ ഓലെ രാജ്യത്തിന്റെ ഉള്ളിലുള്ളൊരു സമൂഹാണ്ന്നിട്ടും ഓലെ നശിപ്പിക്കാൻ വേണ്ടി ഓരെ അവരുടെ യുവാക്കളുടെ മേത്ത് എന്തോ മരുന്ന് കുത്തിവെക്കാ
അതെ അത് ആഭ്യന്തര യുദ്ധം ഉം അതാണ് ഞാ നിങ്ങൾ നേര സത്യം പറഞ്ഞ വംശത്തെ ഇല്ലാതാക്കാ വർഗത്തെ ഇല്ലാതാക്കാ ആ സാധനംണ്ടല്ലോ അതാണത് ഏ പിന്നെ യുദ്ധത്തിന്റെ മറ്റൊരു ഭീകര വശാണ് സ്ത്രീകളെ ഏ ബലാത്സംഗം ചെയ്യാം ഉം ഉം ഏത് കുട്ടികളായ സ്ത്രീകളെപ്പോലും അതായത് ഈ യുദ്ധത്തിലൊരു വെരട് ക്കൊരു അലിഖിത നിയമണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്നുള്ളൊരു മൈന്റിലാണ് ഈ യുദ്ധത്തിന് പോകുന്ന കുറെ പട്ടാളുകാരെ ഒക്കെ അവസ്ഥ ഉം എന്തും ചെയ്യാ അതായത് ചോദിക്കാനും പറയാനും ആരില്ല ആ ഒരവസ്ഥയാണ്
പട്ടാളക്കാർക്ക് അവരെ എന്തും ചെയ്യാന്നുള്ളൊരു സാഹചര്യത്തിക്ക് ല്ലേ
അതെ
അയ്ന് ഇപ്പൊ വേറെ രാജ്യത്ത്ക്ക് ഒന്നും പോണ്ട ക കാശ്മീരിലൊക്കങ്ങനെ പറിണേക്കാലൊ നമ്മള്
ആഹ് അതെ
കാശ്മീരിലൊക്കെ എന്താ പടങ്ങളും അതുമായി റിലേറ്റ് ചെയ്ത പടങ്ങളും അതെപോലെ തന്നെ കഥകളും ഒക്കെ ഉണ്ട് ഒരുപാട്
അതെ ഇങ്ങനെ കൊറേ സംഭവങ്ങളേയ്
ഫ്രാൻസിസിട്ടിക്കോരാ എന്ന് പറയുണ ഒരു പുസ്തകല്ലേ അയ്ല് പറയ്ണ്ട് ഇതെപോലെ ഓരോ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടും അങ്ങനെ ഒക്കെ ആയിട്ടും ഓന്റെ ശേഷി നശിക്ക്ണതും അത്തരത്തിലൊരു സാഹചര്യത്തിക്കെ ത്താ പർഞ്ഞാ ഒരു പട്ടാളക്കാരന് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട് എത്ര ഭയാഗന ഭയാനകമായ കാര്യമാണ് ഒരു യുദ്ധം യുദ്ധം ചെയ്ത് കീഴടക്കിയാൽ ഇഞ്ഞിപ്പോ കീഴടക്കി കഴിഞ്ഞാലും ആ രാജ്യക്കാര് അവിടെള്ള സ്ത്രീകള് എല്ലാരും ഇവരെ അടികൾ അണികളാണല്ലോ
അതെ യുദ്ധത്തിന്റെ ഭയാനകത എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അത് നമുക്ക് അങ്ങനെ വാക്കുകളിൽ പറയാനും ഇതിനൊന്നും പറ്റൂല ഇപ്പൊ ഈ യുദ്ധത്തിനെ കുറി ചിട്ട് കുറേ സഹിത്യം ഇറങ്ങിട്ടുണ്ട് യുദ്ധ സാഹിത്യം എന്നുള്ള പേര് തന്നെ അറിയപ്പെടും അതായത് കുറേ കവികള് കുറെ എഴുത്തുകാരൊക്കെ യുദ്ധത്തെ പല രീതിയിൽ വർണ്ണിച്ചുകൊണ്ട് എഴ്തികൊണ്ടൊക്കെ അപ്പൊ അത് അ ഇതൊക്കെ വായിച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടും ഇത് എത്രത്തോളം ഭീകരമാണ്ന്നുള്ളത് ഉം. ഇപ്പൊ ഫലസ്തീനിലൊക്കെ നടക്കുന്ന സാഹചര്യത്തിന്റെ ആ ഒരു ഭീകരതൊക്കെ കിട്ടണന്ന്ണ്ടെങ്കി ഏ അവിടെപ്പൊ ചെലേ ഏ മാധ്യമപ്രവർത്തകരൊക്കെ സ്വന്തം ജീവൻ പോലും ത്വജിച്ചിട്ട് അതിൽ ഇത് പുറം ലോകത്തെത്താ ത്തണംന്ന്ല്ലെ രീതിയില് ചിന്തിക്കൽ വീഡിയോ എട്ത്തു പുറത്തിടുന്നതെ നമുക്ക് ബി ബി എസ് സിൽ അൽ ജസീറയിലൊ ക്കെ നമ്മള് കട്ട് കാണുന്നുണ്ട് അപ്പ അതൊക്കെ കാണുമ്പോ നമ്മളിങ്ങനേ ഞെട്ടിത്തരിക്കും നമ്മള് ഭാ എത്ര ഭാഗ്യവന്മാരാണെന്നുള്ളത് നമ്മള് ചിന്തിക്കണം നമുക്കിതുവരെ അങ്ങനൊ രു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇഞ്ഞ് ഫേസ് ചെയ്യേണ്ട ആവശ്യം വരാതിരിക്കട്ടെ നമ്മള് വളരെ സമാധാനത്തോടത് ജീവിക്കുന്നത് അതെ ഈ യുദ്ധം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു കാരണംന്ന് പറഞ്ഞാ പട്ടിണിയാണ് അത് തിന്നാന് ഒരു ഭക്ഷണംന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല കുടിക്കാനായി ഒരുതുള്ളി വെള്ള ഇല്ല ഇങ്ങനെ ദിവസങ്ങളോളം ആഴ്ചകളോളം ഒന്നും ഭക്ഷിക്കാൻ കിട്ടാതെ കെട്ന്ന് വലയുന്ന പിഞ്ചു ബാല്യങ്ങളെയാണ് നമ്മള് ഫലസ്
ഇവര് പ നശിപ്പിക്കുന്ന കൂട്ടത്തില് കൃഷിയും വീടും അഭയും ഹോസ്പിറ്റലും എല്ലാം സാധനോം നശിക്കില്ലല്ലേ ഇപ്പ ഈ പലസ്തീൻന്റെ ഇത്തരത്തിലുള്ള വേറൊരു കാരണം എന്താന്ന് വെച്ചാല് അവർക്കീ ഇഞ്ചുറി പറ്റിയത് എന്താണ് അതീ ഓക്കെ ആവാതിരിക്കാൻ വേണ്ടിട്ട് ആശുപത്രികളിൽ ആക്രമിക്കുന്നൊരു സാഹചര്യം വരെണ്ടായി
അതെ ആശുപത്രികള് ഏഹ് ലക്ഷ്യം വെച്ച് മിസൈൽ ഇട്ട് തകർക്കാ
ആഹ് അതെ അതെ അതെ യുവ യു എൻ എ ഇണ്ട് ഇതിന്റെ മേലെക്കെ എന്നിട്ടും യു എൻ എ വരെ തെ മൗനം പാലിക്കുന്ന ഒരു അവസ്ഥ പറയുമ്പേ
അതെ അത് വേറൊരു വിഷയാണ് ഈ യൂ എൻ ക്കെ ഈ വിഷയത്തില് എത്രത്തോളം ഇടപെടാൻ പറ്റുംന്നോക്കെ ഇള്ളത് പക്ഷെ എന്നാൽ ഇത് ചെയ്യുന്നവരുടെ ഒരു മാനസികാവസ്ഥ ഒരു നരഹത്യ എത്ര ക്രൂരമായിട്ടാ ചെയ്യുന്നെ ഭക്ഷണ ഇല്ല വെള്ളവില്ല ഏറ്റോം ഉം ഏറ്റവും വലിയ എടങ്ങേറെന്ന് പറഞ്ഞാല് തിന്നാനും ഇത്‌ നിങ്ങള് ചിന്തിച്ചൊ നമുക്ക് ഒരീസം തന്നെ തിന്നാൻ ഭക്ഷണം കിട്ടില്ലന്നാ നമ്മള് ഏത് അവസ്ഥയിലായിരിക്കും ഏത് മനുഷ്യ ഭ്രാന്തനായി പോവൂലെ ഇങ്ങെനെ ഫലസ്തീനിൽ ഇങ്ങനെ യു ദ്ധ ഭൂമികളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ആഴ്ച്ചകളോളം തിന്നാനൊന്നുല്ല പിന്നെ അവര് എന്ത് ജീവിതാണവടെ ജീവിക്കുന്നത് അപ്പോ അതിലേറെ നല്ലത് മരിക്കുന്നാണെന്ന് വിചാരിക്കും പ
അതെ ഒരോ ദിവസം മര്യാദക്ക് ഒറങ്ങാനും കൂടി സാധിക്കൂല്ലല്ലേ ഉറക്കത്തിന്റെടിയിൽ നമ്മളിതക്കല്ലേ മിസ് സൈലിന്റെ ഇതൊക്കെകാരം കേക്കാ അങ്ങനത്തെക്ക സാഹചര്യം വരുമ്പളേ
അതാണ് ഫ ഫ ഫലസ്തീനിലെ എത്ര കഥകൾ ഫലസ്തീൻ സാഹിത്യങ്ങൾ നമ്മള് കാണുന്നു യുദ്ധ മിസൈലുകളും ഷെല്ലുകളും ഒക്കെയാണ് അവരുടെ ഉറക്കിൽ നിന്ന് അവരെ ഉണർത്തുന്നതൊക്കെ എന്നിട്ടും അതിലൊരു ഉറക്കം കണ്ട നിൽക്കുന്നു അവര് പ്രതിരോധത്തിന്റെ പുതിയ സന്ദേശം ലോകത്തിന് കൈമാറാൻ ശ്രമിക്കുന്നെണ്ട് ഏഹ് അവര് ആ ഒര് ആത്മഹത്യ ചെയ്യാ അങ്ങനൊന്നും ഇല്ല അവരാ മ് നിശ്ചയദാർഢ്യത്തോടെ മനോധൈര്യത്തോടെ മുന്നോട്ട് പോ ന്നെണ്ട് അപ്പൊ ഇങ്ങനെ ഇതത്തെ കുറിച്ച് സംസാരിക്കാണെങ്കി കൊറേ സംസാരിക്കാനെണ്ട് ഉം നമുക്ക് വിശദമായിട്ടൊരു ചർച്ച തന്നെ പിന്നീട് വെക്കാം
ഉം ഇതിലും അങ്ങട്ട് ഫുഡൊക്കെ എത്തിക്ക്ണോലിണ്ടിട്ടോ അത് സമാധാനപരമായ കാര്യാണ് സ്സലാം എഹ് ഓക്കെ വെച്ചോ
ഓക്കേ